പറയൂ എന്തെല്ലാം
സുഖാണോ
സുഖം
ഉം എന്തേയ്യ്ണ്
വൈകുന്നേരം ചായ കുടിച്ചു അത് കഴിഞ്ഞ്ങ്ങാണ്ട് ങ്ങനെ കുത്തിരിക്കാ
ആഹ് മഴയില്ലേ അവ്ടെ
മഴയില്ല കൂർഷ് രാവിലൊക്കെ നല്ല മഴയുണ്ടായിര്ന്നു ഇപ്പ മഴയൊന്നുല്ല വൈകുന്നേരം നല്ല വെയിലാ
ആഹ് ഇവിടെ എപ്പഴും മഴ
ഏഹ് ഇപ്പഴും മഴ പെയ്യ്ണ്ട്
ആഹ് ഇന്നലെയും മിനിഞ്ഞാന്നു ല്ലേർന്നു ഇന്നായപ്പഴ്ത്തേക്കും നല്ല മഴേൺ രാവിലെ ണ്ടാര്ന്നു ഇപ്പഴുണ്ടാര്ന്നു ഇപ്പ തോർന്നതേ ഉള്ളൂ
ഏഹ് ഇവടെ ഇന്നലിം മിനിയാന്നും നല്ല മഴയാര്ന്നു ക്ഷെ ഇന്ന് മഴയില്ല ഇന്ന് രാവിലെ കൊർച്ചേരൊന്ന് വെയ്ലു
ആഹ് ആഹ് മക്കളണ്ടോ ചേച്ചിക്ക്
ഇങ്ങാ ഇൻക്ക് രണ്ടാംക്കൾണ്ട് ഒന്ന് പ്ലസ് വണ്ണ്പഠി പിന്നെ ഒന്ന് ഒന്നാം ക്ലാസ് പഠിക്ക്ണേ
ആഹ് ആഹ് ആഹ് മോനം പ്ലസ് വണ്ണ് മോനാ
ആഹ് അതെ പ്ലസ് വണ്ണിൽ മോന് ഒന്നാ ഒന്നാം ക്ലാസ് പഠിക്ക്ണ പെൺകുട്ടി കോമേഴ്സ്
ആഹ് ആഹ് ആഹ്
ഉം ഇയ്യെന്താ പഠിക്കാ
ഞാ ഞാപഠിക്യന്ന് ഞാൻ നേഴ് നേസിങ്ങിന് പഠിക്യുന്നേ
ഏഹ് പിന്നെന്താ വീട്ടില് ആരൊക്കെള്ളഅ്
വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ ആ അപ്പുപ്പൻ ചേച്ചീടെ വീട്ടിലാരൊക്കെണ്ട്
എനിക്ക് ഈ രണ്ട് മക്കളന്നെ ഉള്ളൂ പിന്നെ അസ്ബൻ്റ് അസ്ബൻ്റ് ഇവിടെയില്ല വിദേഷ്ത്താ അച്ഛനു അനിയനൊക്കെ എന്താ ചെയ്യ് ണ് ആഹ് സുഖാണ് കൊഴപ്പൊന്നുല്ല അച്ഛനും അനിയനൊക്കെ എന്താ ചെയ്യ്ണേറിയാ
അനിയൻ എട്ടാം ക്ലാസ്സില് പഠിക്യുന്ന്
ആഹ്
അമ്മ വീട്ട്ല് അച്ഛൻ വെൽഡിങ് പിന്നെ വണ്ടി ഓടും
ആഹ് ആഹ് അമ്മക്കെന്തേ പരിപാടി ഉം പണിണ്ടോ ഉം അപ്പങ്ങളീ രണ്ട്പേരൊള്ളൂ
ആഹ് ഞങ്ങൾ രണ്ടു പേരേ ഉള്ളൂ ഉം ചി ചേച്ചി ഏതുവരെ പഠിച്ചിട്ടുണ്ട്
ഞാൻ പത്ത്
ആ വീട്ടില് ചേച്ചി വേറെ ഹാം ബോറടിക്കുമ്പം മറ്റേ കൃഷിയൊന്നും ചെയ്യൂല
ആഹ് ൻക്ക്കൃഷിയൊക്കെണ്ട് ആഹ് കൃഷി ചെടികള് അതൊക്കെ നല്ല താല്പര്യള്ള ആളാ
ആഹ്
ഉം മെളക് വെണ്ടാ വഴുതന അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട്
അ്ഹും
മൊളകൊന്നും പൊർത്ത്ന്ന് വാങ്ങലേ ല്ല
എല്ലാം വീട്ടീന്നന്നെണ്ടല്ലേ
ആഹ് ആഹ് അതന്നെ ഉപയോഗിക്കല് പൊറത്തുന്നൊന്നുല്ല പിന്നെന്തൊക്കെയാ പാടത്തിന്റെ വക്ക് നൊക്കായിട്ടാ വീട്
എന്റെയോ
ആഹ്
എൻ്റെയോ
ആഹ് അതെ
അല്ലയാച്ചി എൻ്റത് മെയിൻ ടൗൺലാണ്
ആഹ് ഉം ടൗൺ ഏരിയയില അല്ലേ ആഹ് ആഹ് ആഹ് ആഹ് ഞങ്ങളിവിടെ പാടത്തിന്റെ വക്കനക്കായിട്ടാ ഉം ഞാറോ
ആറ് ആറ്
ആറ് അതെ അങ്ങനെ പിന്നെന്തൊക്കെയാ ഒരുപാട് പേര് മെസ്സേജ്ടും ചായക്ക് പൊറത്ത്ന്ന് വാങ്ങിയ ഉണ്ടായിരുന്നു പുറത്തുന്ന് വാങ്ങിയ കേക്ക് സ് ഉം ഉം ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് ഐറ്റം ഒന്നും ഉണ്ടാക്കലൊന്നില്ല്യ
ഉം ഉം
മടിയ ഉണ്ടാക്കാന് എന്തെങ്കിലും
ആഹ് ഇപ്പം രാത്രിയിലെത്തെക്കിനി ഉണ്ടാക്കോ അതോ ചോറ് കഴിക്കോ
രാത്രി ഞാൻ എന്നൊന്നും ഭക്ഷണം കഴിക്ക ഇല്ല എന്നെങ്കിലും നമുക്ക് ന വെഷപ്പ് തോന്നുണ്ന്നുണ്ടെങ്കി കഴി ക്കും അല്ലാതെ കഴിക്കൊന്നുല്ല
ആരും കഴിക്കൂല
ഏ ഒന്നും ആഹ് മക്കള് കഴിക്കും ഞാൻ കഴിക്കൂലന്നാ പറഞ്ഞെ മക്കള് രാവിലെ തന്നെ ഞമ്മള് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കൂലേ
ആഹ് ആഹ് ആഹ്
അത് കയ്ക്കും പിന്നെ രാത്രിക്കായിട്ട് വേറൊന്നും ഉണ്ടാക്കുന്നില്ല്യ
ഉഹും
അഥവാ എങ്ങാനും ആ ജോലി ഇല്ലാന്നുണ്ടെങ്കി അപ്പം മാണെങ്കിൽ ഉണ്ടാക്കാൻ നോക്കും
ആഹ്
അഹ് തെകയിലാന്നുണ്ടെങ്കിലെ മക്രോണിയോ നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മക്കൾക്കു വാണ്ടി ഉണ്ടാക്കി കൊടുക്കും അല്ലാതെ ണ്ടാക്കൊന്നില്ല.
മക്കള് ട്യൂഷന് ഒന്നുംല്ലേ
ആഹ് ആഹ് ഒന്നാം ക്ലാസ് പഠിക്കണോളേ ട്യൂഷന് ചേർത്ത്ണ്
ആഹ് ആഹ് ആഹ്
അക്ഷരങ്ങളൊന്നേ റെഡി ആയി വരാണ്ട് വായിക്കാൻ കിട്ടാന്
ഇവിടെ ഞാൻ ട്യൂഷൻ എടുക്കും അപ്പം കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്
ആഹ് എല്ലാ വിഷയം എടുക്കോ?
ആഹ് ഞാൻ എല്ലാ വിഷയം എടുക്കും
ഓൺലൈൻ ആയിട്ടാ
ഇല്ല നേരിട്ട് ഇന്ന് ഞാൻ രാവിലെ എടുത്ത് ഇന്ന് അവധി ദിവസം ആയോണ്ട് ഞാൻ രാവിലെ എടുത്ത്
ആഹ് ആഹ്
ഉം
കുറേ ഒരുപാട് കുട്ടികളുണ്ടോ?
ഇല്ല ഏഴ് വരെണ്ട്
ആഹ് പിന്നെ വേറെ എന്തൊക്കെയാ ഇന്നെന്തായിരുന്നു ഫു ഫുഡ്
ഉച്ചക്ക് പയറ് തോരനും പയർന്ന് പറയുമ്പ മറ്റേ ഈ ചെറു പയറുണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ചെറു ആഹ് ചെറുപയര് എന്ന് പറഞ്ഞ ആഹ് ഞങ്ങളൊക്കെ ഇവിടെ കറിയാ വക്കല് തോരൊന്നും ഉണ്ടാക്കില്ല രാവിലെ ദോശന്റെ കൂടെയ ചപ്പാത്തിന്റെ കൂടെക്കെ കഴിക്കാൻ വേണ്ടി കറിയാക്കി വക്കും
ഓ ഓ ഓ ഓ
തോരം വെക്കാന്ന് പറഞ്ഞാൽ തേങ്ങൊക്കെ ഇട്ടാണ് അങ്ങനെയാ
ആ അതന്നെ അതന്നെ അതന്നെ
അതിലെന്താ പച്ചമുളക് അതൊക്കെ തേങ്ങ ചതച്ച് കാണ്ടോ?
തേങ്ങ ജീരകം പിന്നെ എന്തുവാ വെളുത്തുള്ളി വേണെങ്കില്
ആഹ്
അങ്ങനോക്കെ ഇട്ട്
ആഹ് ഇയ്യ് വെക്കോ
ആ ഞാൻ വെക്കും എന്തെങ്കിലും എ എന്ന് വെച്ചാ കൂടുതലും അമ്മാനെ വെ യ്ക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വയ്ക്കും
ഉം അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ചായിട്ട് നല്ല താല്പര്യള്ള സംഗതി എന്തെങ്കിലും ഉണ്ടോ?
കഴിക്കാനോ
അതെല്ലാ നമുക്ക് ഉണ്ടാക്കാനില്ലേ നമുക്ക് നല്ല ഇഷ്ടമുള്ള സംഗതികൾ നമുക്ക് തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുല്ലോ
അങ്ങനെ എനിക്കാണെങ്കി ഇങ്ങനെ സാധാരണ എല്ലാരും കഴിക്കണ ഫുഡൊന്നും എനിക്കിഷ്ടല്ല എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ട്ടാ എന്ന വെച്ചാൽ ദിവസം നമ്മൾ പ്പം ദോശ അതൊന്നും ഉണ്ടാക്കി അതിന് കറി അങ്ങനെയൊന്നും എനിക്കിഷ്ടല്ല ഇപ്പം സാൻഡ്വിച്ച് ച്ച പിന്നെന്താ ബർഗറാ അങ്ങനത്തെ കൊറെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടല്ലോ
ആ അതല്ലാ അത് വീട്ടിലെന്നെ ഇണ്ടാക്കാ അതോ പുറത്തു നിന്ന് വാങ്ങിക്കാണ്ട് കഴിക്കെ
ഇടക്കിടക്കൊക്കെ ഇങ്ങനെ പരീക്ഷിക്കും ഓരോന്ന് ചില സമയത്ത് കൊള്ളായിരിക്കും ചില സമയത്ത് കൊള്ളൂലായിരിക്കും അങ്ങനെ
ആഹ് അങ്ങനെ ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് ഒക്കെ തന്നെ ഇക്കാലത്ത് താല്പര്യം ഉണ്ടാവുക
ഹും
പിന്നെന്ത്‌ വീട്ടില് വീട്ടിലൊക്കെ എങ്ങനെയാ
എന്തോ
വീട്ടിലൊക്കെ എങ്ങനെയാണ് പറിയ
ആഹ് എല്ലാരുടെയും കഴിക്കുന്നതാ
ആഹ്
മനസ്സിലായില്ല
അതന്നെ വീട്ടിലെ എല്ലാരും കഴിക്കലേ ഈ ഇതന്നെ ഇതേമാതിരി ഫുഡുകളാണോ ഒൽക്കും താല്പര്യംന്നെ
അച്ഛൻ അമ്മയ്ക്കൊന്നും ഇതൊന്നും ഇഷ്ടേ അല്ല അവരൊക്കെ നാടൻ ഫുഡിന്റെ യിട്ട് ആൾക്കാരാണ് എടി ഞാൻ കഴിക്കൂലന്നല്ല ചീച്ചി കഴിക്കും പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ ഇതൊക്കെ ഇഷ്ടമാണ്
ആഹ്
ഉം
പിന്നെ എല്ലാവർക്കും വിളിച്ചിട്ടെ എന്തൊക്കെയ ചോദിക്കണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല ചോദിച്ചന്നെ ചോദിച്ചന്നെ പിന്നെയ പിന്നെ ചോദിക്കേണ്ടി വര
ഹ ഹ്ഹ
ആഹ് ഇങ്ങളെ ഇതില് ഒരു പായസം ഉണ്ടാക്കലില്ലേ
ഇവിടെയോ
അതല്ല ഇങ്ങളെ ഇതിൽ ഒരു പായസം ഉണ്ടാക്കുമ്പോ ഭയങ്കര രസണല്ലതെ
അമ്പലപ്പുഴ പാൽപായസം
ആഹ് അതന്നെ അയിന്റെ ഇതൊന്ന് ഒന്ന് പറഞ്ഞന്നാ
അയ്യോ അമ്പലപ്പുഴ പൽപ്പായസവും അവർക്ക് മാത്രം അറിയാവുന്ന ട്രേഡ് സീക്രട്ടാ
ഏഹ് അത് പറയൊന്നില്ലേ
ആഹ് ആഹ് എന്ന് വെച്ചാൽ ഇത് ആ ക്ഷേത്രക്കാർക്ക് മാത്രം അറിയാവുന്നതാണ്
ആഹ് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന സേമി പായസം അങ്ങനെ ഇതന്നെ ആണല്ലോ അത് കല്യ ആഹ് കല്യാണ വീട്ടീന്ന് ഒക്കെ കഴി ക്കുമ്പോ വേറൊരു രസമാണ്ണല്ല വരല്ലേ
ആഹ് അതൊക്കെ പിന്നെ പാചകക്കാരന്നെ സ്വന്തമായിട്ട് ചെയ്യുമ്പോ വല്ലതുമൊക്കെ ഇടുക എന്ന് വെച്ചാ ടേസ്റ്റ് കൂടാൻ അവരെന്തെങ്കിലും ചെയ്യുവായിരിക്കും വീട്ടിലുണ്ടാക്കുന്ന പായസത്തിന് എന്തായാലും അത്രയും ടേസ്റ്റ് ഒന്നും വരൂല്ല
ഏഹ് അല്ലേ നമ്മളീ കല്യാണം ആഹ് കല്യാണം
നാളെ ഇവിടെ ഒരു കല്യാണം ഉണ്ട് ഞാൻ സദ്യ തിന്നാൻ വേണ്ടി ഇപ്പഴേ കൊതിച്ചു കൊതിച്ചി
ആഹ് അതിനന്നെ ആഹ് ഇത്ങ്ങളെ ഓണം ഓണൊക്കെ വരുമ്പോളേ പിന്നെ നമ്മളെ ക്ഷണിക്കുമ്പോളേ നമ്മളും പോകുമ്പോ ഇങ്ങനെ പായസം കിട്ടണ കാണാം ചിലപ്പോ ആഹ് പായസത്തെനന്നെ ഭയങ്കര രസണ്ടാവണ ആണ
ഞങ്ങൾക്ക്
എന്നട്ട് ഞാൻ ചോദി ഇണ്ടാക്കണെന് അപ്പൊ അവരുണ്ടാക്കണം നം ഉം എന്തേ
ഇവിടത്തെ ബോളി കഴിച്ചിട്ടുണ്ടോ
ഇല്ലില്ല അതെന്ത്‌ സാനം
പാൽപ്പായസത്തിന്റെ കൂടെ ഒരു മഞ്ഞ കളർ ഒരു ബോളി കണ്ടിട്ടില്ല ഇനി എപ്പോഴെങ്കിലും ഇ ങ്ങട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോളിയും പാൽപ്പായസം
ആഹ് നോക്കണം അല്ല നമ്മളെങ്ങനെ കല്യാണത്തിന് വിൽക്കുമ്പോൾ അതിലുണ്ടാവണ സദ്യ രസം രസം ഞാൻ കഴിച്ച്ല്ല പക്ഷെ അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് വല്യ പിടിക്കില്ല
അ
രസത്തിന്റതേയ്. റേഞ്ച് പോയോ ആളെന്നെ പോയോ ഹലോ.
ട്രൈ ചെയ്യണം.
പറയൂ കേൾക്കണില്ലേ. ഹലോ ആഹ് കേൾക്കാ കേൾക്കാ ഇടക്ക് റേഞ്ച് കട്ടായി പോണ്ന്നോണ്.
ട്ടായി പോയാലും ചേച്ചി പോ അല്ല ഇത് പോയാലും ചേച്ചി കോള് കട്ടാക്കല്ലേ.
ആഹ് ഓക്കെ ഓക്കെ.
ആഹ് നമ്മളെന്താ പറഞ്ഞുകോണ്ടിരുന്ന ആഹ് ഇനി വരുമ്പോഴത്തേക്കും ബോളി ട്രൈ ചെയ്യണേ.
ആഹ് ഓക്കെ ഓക്കെ നോക്കണം.
എന്തോ.
പിന്നെ എന്താവാ നോക്കണം പറയാ വൈകുന്നേരം ചായൊക്കെ കഴിച്ചോ.
ഇല്ല ചേച്ചി സമയം ആവണേ ഉള്ളൂ.
ഏഹ്
ഹലോ
ഇന്നല്ലിക്കുട
കേൾണ് ല്ലേ ഹലോ.
ആഹ് കേൾക്ണ്ട് ഞാൻ പറയണ കേൾക്കില്ല ഈ ടൈമൊന്നാകുമ്പോ കഴി.
ആഹ് കേക്കാം കേക്കാം. ആഹ് ഈ സമയമൊക്കെ ആവുമ്പോ കഴിക്കും കുറച്ചടെന്ന് കഴിയുമ്പോഴത്തേക്കും. ആറ് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും തന്നെ സമയ ആവുള്ളു.
കഴിയുമ്പോ ങ്ങള് രാത്രിക്കക്കുള്ള ഭക്ഷണം കഴിച്ച്ങ്ങാണ്ട് കിടക്കലല്ലേ.
അതൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും രാത്രിയിലത്തെ ഫുഡ്.
ചേച്ചി വിളിച്ച. അപ്പ അങ്ങനർഞ്ഞു ഓലിയരി ആറ് ആറരൊക്കെ ആകുമ്പോ രാ വൈകുന്നേരം രാത്രിക്ള്ള ഭക്ഷണം ആഹ് ഒരു ടൈമില് കഴിക്കും പിന്നെ രാ
അയ്യോ അതവരെ വീട്ടിലായിരിക്കും അങ്ങനെ. പൊതുവേ നമ്മള് അപ്പഴും പത്ത് അയ്യോ ഇല്ലേ ചേച്ചി പത്ത് മണിവരെ.
ആഹ് അല്ല കിടന്നന്ന് ഉറങ്ങാ ഓല് പന്ത്രണ്ട് മണിയാവും പറഞ്ഞ് പക്ഷെ ഇങ്ങനെ ഭക്ഷണം കഴിക്കണംന്നുണ്ടെങ്കില്. ഇവര് ഈ വൈകുന്നേരം കഴിക്കും പറഞ്ഞ്.
അ
ചെല ടൈമില് അങ്ങനെ റേയ്ഞ്ച് പോവ്ണ്ടോ? കട്ടായി കട്ടായി കേൾക്കാത്ത പ്രശ്നം വരുണ്ടോണ്.
ഹലോ
കേൾക്കാത്ത പ്രശ്നം വര്ണ്ടോ എട്ക്കെട്ക്ക് ഇങ്ങനെ കട്ടായി കട്ടായി ഇങ്ങനെ പോണ്. ആഹ് ശരി ന്നാ ഞാൻ പിന്നെ വിളിക്കട്ടോ.
ആഹ് ആഹ്.